ഹലോ!
ഹലോ! കേക്കാമോ?
ആ കേക്കാം.
എന്തുണ്ട് വിശേഷം?
സുഖായിട്ട് ഇരിക്കുന്നു.
നീ ഫുഡേല്ലാം കഴിച്ചോ?
ആഫുഡ് കൊറച്ച് മുന്നേ കഴിച്ചായിരുന്നു.
പിന്നെ എന്തി
കേട്ടില്ല.
എന്തരൊക്കെയായിന്ന് കഴിക്കാൻ
ഇവിടെ കെഴങ്ങുണ്ട്, പുളശ്ശേരിണ്ട്, മീൻകറി
നീ വരുനോണ്ടാ സ്പെഷ്യൽ ചിലേ
എന്താ?
എടി നീ വരുന്നോണ്ട് അമമ്മ ഇന്ന് സ്പെഷ്യല് വെച്ചില്ലേന്ന്
സ്പെഷ്യലായിട്ട് അങ്ങനെ സ്പെഷ്യൽ ആായിട്ടൊന്നും വെച്ചില്ല. നോർമലി വീട്ടിലുള്ളാണ്. ആ ചിക്കൻ ചിക്കനൊന്നും മേടിച്ചില്ലാ.
നീ തൃശ്ശൂര് പോയപ്പോ നിനക്കെ ഏറ്റവുംകൂടുതൽ കഴി നിക്കെ അവിട്ന്ന് എന്ത് സ്പെഷ്യലായിട്ട് കഴിക്കാൻ കി
സ്പെഷ് സ്യലായിട്ട്, അ ആ, പൊറത്ത് പോയപ്പത്തേനും ഫുഡ് കഴിച്ചീല് സ്പെഷ്യലായിട്ട് ഞാൻ കഴിച്ചത് പിസ്സഴിച്ചായ്രുന്നു.
ഇ കഴിച്ചിട്ടില്ല ല്ലീ ഇത്?
ഞാന അത് കഴിച്ചിട്ടില്ലാണ്ട് ഫസ്റ്റ് ടൈംആയണ്ട് എനിക്ക് അതൊരു സ്പെഷ്യലായിട്ട് തോന്നിയരുന്നു. പിന്നെ ഹോട്ട് ചോക്ലേറ്റ് വീട്ടില്ണ്ടാക്കിയത് അതും.
അതാരണ്ടാക്കി, അമ്മുണ്ടാക്കി തന്നൊ?
അമ്മ അല്ല ചേച്ചി അവിടുത്തെ ചേച്ചിണ്ടാക്കി തന്നത്.
എന്നിട്ട് അതെങ്ങനെണ്ടായിരുന്നു?
അതെനിക്ക് ഇഷ്ടപെട്ടു. ചേച്ചി ട്രൈ ചെയ്ത് നോക്കിയതെ ഷ്ടപ്പെട്ടു എന്ത് മുട്ടായോ? തന്ന്‌ വിട്ടാന്നോ?
ആഹ്
തന്നു വിട്ടില്ല അവിടെ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് അവിടന്ന് കിട്ടിയായിരുന്നു
കൊച്ചുങ്ങള്‍ടെ എടുത്ത് ഒക്കെ എങ്ങനെ ഇണ്ടാരുന്നു നീയും അവരും ഓക്കെയായിരുന്നോ?
അവര് ഞാൻ ആദ്യം വന്ന സമയത്ത് അവരിച്ചിരി ആൾ അറിയാത്തോണ്ട് കുറച്ച് പ്രശ്നംണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം മുതൽ അവര് ഓക്കെ ആയി ഞാൻ വരുന്നത് വരെ ഓക്കെ ആയി
നീ അമ്മേടെ കൂടെ ആണോ കിടക്കുന്നത്?
അമ്മടെ കൂടെ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസം ഞാൻ അമ്മേടെ കൂടെ കെടന്നു പിന്നെ ഞാൻ അപ്പുറത്തെ റൂമില് പോയി കെടന്നു
നിനക്ക് സ്പെഷ്യൽ ആയിട്ട് റൂം ഒക്കെ ഒണ്ടായിരുന്നോ അവിടെ?
റൂമല്ല അവട് ഇപ്പൊ ചേച്ചിടെ അച്ഛന്റെ അമ്മേടെ റൂമിലാ അവര് അവിടെ ഇല്ലാത്തോണ്ട് എന്റെ അടുത്ത് ആ റൂം എടുത്തോളാൻ പറഞ്ഞു പിന്നെ അവര് വന്നപ്പോ ഞാൻ വീണ്ടും അമ്മേടെ അടുത്ത് പോയി.
ഫ്ളാറ്റ് ആണല്ലേ അത്?
ഉം ഫ്ലാറ്റ്. ഞങ്ങള് തേട് തേടാരുന്നു.
അതെന്താടി ഫ്ലാറ്റ് അവർക്ക് വീടില്ലേ?
ആ ചേട്ടന്റെ വീട് കണ്ണൂരും ചേച്ചിയുടെ വീട് പത്തനംതിട്ടെലാ ആ ചേട്ടന്റെ സിസ്റ്ററുടെ അപ്പാർട്ട്മെന്റ് ആണ് അവിടെ അവര് വാങ്ങിച്ചു അപ്പ അത് ഈ ചേട്ടന് കൊടുത്തു അപ്പൊ അവരിപ്പ തൃശ്ശൂരാണ് താമസിക്കുന്നത് അതുകൊണ്ട് സപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നത് ഫ്ളാറ്റില്
എങ്ങനെയുണ്ട് വ്യൂ
ആ അത് നല്ല രസം അവിടെന്ന് അവിടെ നിന്ന് ഏതാണ്ടൊക്കെ തൃശ്ശൂരൊക്കെ മെയിൻ ടൗണിലായൊണ്ട് കാണാൻ പറ്റും
നിങ്ങള്‍ ഏതു മാളി പോയാ
അവിടെ അടു- തന്നൊരു ശോഭ സിറ്റി മാളുണ്ട് ഇത്തിരി വലുത അതാ അപ്പാർട്ട് മെന്റി നിൽക്കുമ്പോ തന്നെ കാണാനും പറ്റും
ലുലുമാളിലൊന്നും പോയില്ലേ
ആ ലുലു മാളിലൊന്നും പോയില്ല തൃശ്ശൂരില്‍
ലുലു ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല പക്ഷെ ഗുരുവായൂരൂടെ പോവാരുന്നു
ഗുരുവായൂര് അത് ചാൻസ് കുറവാണ് ഞാൻ തന്നെ അങ്ങോട്ടാണ് ആ ചേച്ചിടെ ടുത്ത് പറഞ്ഞത് വടക്കുംനാഥനില് പോണംന്ന് അങ്ങനെ പിള്ളോരൊക്കെ ഉള്ളതോണ്ട് ഇച്ചിരി പാടാ നമ്മള് പെട്ടെന്ന് പോയിട്ട് വരു ആണെ ചെയുന്നത് പിള്ളാരെ കൊണ്ട് പോക്ക് ശരിയാ പോയി എല്ലാം ക്ക ഹ്
അകത്തേറാൻ പറ്റിയോ നിനക്ക്?
കേറാം പറ്റി.
എങ്ങനുണ്ടായിരുന്ന് അത് ഞാൻ പഷേ എനിക്ക് കേറാൻ പറ്റ റ്റില അയിൻ്റെ വെളി ചെന്ന് ന് നിന്നിട്ട് വരേണ്ടി വന്ന് ആരോ പറഞ്ഞു അപ്പ അക ത്ത് കേറാനും ദൈവം വിചാരിക്കണം ന്ന്
ആഹ് അങ്ങനെന്നും ഇല്ല അവടെ എ നല്ല തെരക്കുണ്ടായിരുന്നു ഞങ്ങള് പോയ സമയത്ത് എല്ലാരും പോയാരുന്നു ഞാന അയിനകത്ത് കേറി എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് നല്ല
അയിന്റെ അകത്ത് ഇഷ്ടം പോലെ സ്ഥലോണ്ട് ഇല്ലെടി?
ഒരുപാട് സ്ഥലം ഒണ്ട് പിന്നെ നാല് എൻട്രൻസ് ഉണ്ട്.
ആഹ് മൈതാനം കെടക്കെ ആ നമ അയിന്റെ ഇപ്പുറത്തൊന്ന് നോ ക്ക്യാലുംത് കാണാം അപ്പറത്തൊന്ന്നോക്ക്യാലും കാണാം ബാക്കി അതെ പക്ഷേ ഞാ ഒരെണ്ണം കണ്ടില്ലാട്ടാ ഞാൻ മൂന്നണ്ണം കണ്ടൊരെണ്ണം കാണാൻ പറ്റീല്ല.
ഞാൻ രണ്ട് എൻഡ്രൻസെന്നെ ഉള്ളൂ. കേറി പോയത് പിന്നെ നമ്മൾ തിരി തിരിച്ചുവന്നസമയത്ത് കണ്ടത് അകത്ത് നല്ല വ്യൂ ആണ് ആ ഒരുപാട് അവിടെ കൂത്തമ്പലമൊക്കെ ഉണ്ട്. കൂത്തമ്പലം.
ആണല്ലേ എനിക്ക് കാണണം പക്ഷെ. അവിടെ നിന്ന് സെക്യൂരിറ്റി പറഞ്ഞ് രണ്ട് ഏക്കറോളം ആ അമ്പലം ഇതായിട്ട് കിടക്കണെന്ന്.
ഉം എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ട
നെയ്മലേക്ക് കണ്ട നീ.
ഇല്ല അത് കാണണം സംഭവം ഞാൻ എന്തായാലും ഓർത്തില്ല അമ്മ ഞാൻ തിരിച്ചറങ്ങിയന് ശേഷം അമ്മ എന്റെ അടുത്ത് ചോദിക്കുന്ന നെയ്യ്മല കണ്ടായിരുന്നോന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല.
നമ്മടെ ഇവ്ടത്തെ പോൽത്തെ ശ് ശിവ രൂപം തന്നെയാണോ അവിടെള്ളത്?
അല്ല അവിടെയും ഈ ഈ ചന്ദ്രക്കല അടുക്കി അടുക്കി നെറ്റിപ്പെട്ടം പോലെ ഇങ്ങനെ വെച്ചേക്കെ വലുതൊരണ്ണം ഞാന ഇത് ഇങ്ങനെ നോക്കികൊണ്ട് നിക്കുവായിരുന്നു.
ഇവിടെ നമ്മടെ പോലെ ഇതില്ലേ മറ്റേ എന്തുവാ ശിവലിംഗം.
അ അങ്ങനൊന്നില്ല. ഈ നെറ്റിപ്പട്ടം പോലെ ഇങ്ങനെ ചന്ദ്രക്കല അടുക്ക് അടുക്ക് അടുക്ക് അങ്ങനെ വെച്ചേക്ക്ന്നെ. അതുകൊണ്ട് ഞൻ നെയ്മല കണ്ടില്ല. ഞാനീ നെറ്റിപ്പട്ടം പോലെ ഇരിക്കുന്ന ആ ഒരു രൂപം മാത്രം നോക്കിക്കോണ്ട്ന്ന്. പിന്നെ തൊട്ടപ്പർത്തന്നെ പാർവതി ദേവി. ഞാ പോയ സമയത്ത് പാർവതി ദേവി ഇങ്ങനെ സാരിയൊ ന്നും ഇല്ലച്ചാൽ അല്ലം അമ്മ പറയ്ന്നേക്കാം അമ്മയൊക്കെ മുമ്പ് പോയ സമയത്ത് ചന്ദനൊക്കെ തൊ ട്ട്ട്ട് സാരിയൊക്കെ ഉടുത്താ നിക്കുന്നു. ഇന്ന് അങ്ങനെയൊന്നുല്ല ഞാൻ പോയ സമയത്ത്. അതൊണ്ട് അങ്ങനെയും കാണാൻപറ്റി. പിന്നെ അവിടെ വേറെ
ദേവി രൂപാണോ അതാ
ആ രൂപാ
പിന്ന
പിന്ന അവടാ ഇതുണ്ട് അവിടെ ഒരുപാട് മരങ്ങള് ഈ ആൽമരം, ഇലഞ്ഞി അങ്ങനെ കൊറേണ്ട്. അപ്പൊ അവടെ വേറൊരു ഈ അതാ
അയിന്റെ അകത്ത് ഫോണു വെച്ചൂടല്ലല്ലേ.
ഫോണുപയോഗിച്ചൂടാ. പക്ഷെ അവിടെ ഈ അല്ല ആരും അറിയാതെ ചെലര് ഈ അമ്പൽ ത്തിനകത്ത ഫോട്ടോ ആരും ഇട് ക്കൂല. അല്ലാതെ പുല്ലിന്റെ അട് ത്തൊക്കെ പോയി നിക്ക്മ്പഴത്തേന അവരവര് ഫോട്ടോ എടുക്കുന്നല്ലാതെ ആ വ്യൂ അമ്പലം ക്ഷേത്രം അതൊന്നും ആരും ഫോട്ടൊ എട്ക്ന്നത് ഞാൻ കണ്ടില്ല അവിടോന്നും ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല
മോ
ഫോണാ കൊണ്ട് അകത്തൊക്കെ കെറാം പക്ഷെ ഫോട്ടോ എട്ക്കര്ത് അമ്പലത്തിനകത്തോള്ള ഒരു കാര്യം ഫോട്ടോ എട്ക്കര്ത് അല്ലാതെ അവരവര് ഫോട്ടോ അവര് കണ്ടാ അവര് വഴക്ക് പറയും ആ ചേച്ചിന്നെ പിള്ളേരുടെ ഫോട്ടോ എട്ത്തത് അവരറിയാതെയാണ് ഫോട്ടോ എട് കണ്ടാല് വഴക്കൊറയും അവിടെ തന്നെ ഒരുപാട് പോട്ട് ഇങ്ങനെ അകത്തൊക്കെ
അവിടെ ശിവനും പർവതിയും മാത്രേ ഉള്ളോ?
ശിവൻ പാർവതി പിന്നെ ഗണപതി ഉണ്ട്. പിന്നെ ശാസ്താവുണ്ട് പിന്നെ വേറെ നാഗരാജാവുണ്ട്.
മുരുകനില്ലേ?
മുരുകൻ മുരുകൻ
ഈ ഗണപതി മുരുകനല്ലേ? പാർവതിദേവിടെ മക്കള്?
മുരുകൻ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് പോയിട്ട് വരുന്ന കണക്കാ ഇപ്പ അകത്ത് നല്ല പോലെ ഒന്നും ഇരിക്കാൻ പോലും പറ്റിയില്ല. അവിടെ ഇരിക്കുന്ന ഇതൊക്കെ ഉണ്ട്. അവിടെ ഒരു ആൽമരത്തിന് ചുവട്ടിലിങ്ങനെ അവർ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് ബോർഡ് ഇവിടെ ആ ചുവട്ടിൽ അവര് മണ്ണ് കൊണ്ട് വിതറി
ആ അതേപോലെന്നെ അവിടത്തെ തിണ്ണേ ലൊന്നും ഇരിക്കാൻ പാടില്ല പുൽത്തകിടി കേറി നിൽക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ അവിടുന്ന് അടിച്ചു ഇറക്കി അതിന്റെ മണ്ടേന്ന്. പുറത്ത് പുറത്ത് പുറത്തൊരു വലിയ വിളക് ക്ക് വെച്ചി ട്ടില്ലെ അതിന്റെ ഓപ്പോസിറ്റ് ഒരു ആൽമരം ഉണ്ട് വലുത്.
ആഹ് ആഹ്.
നിങ്ങൾ മെയിൻ എൻട്രൻസ് വഴിയല്ലേ കേറിയത്.
ആഹ് മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത്. പക്ഷെ അവിട ആലിന്റ മൂട്ടില് ആഹ് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു.
നമ്മളെ അന്ന് വഴക്കുപറഞ്ഞ് ചെരിപ്പിട്ട് അതിന്റെ മണ്ടെക്കയറിയെന്
ചെരിപ്പിട്ടോണ്ടായിരിക്കും ആഹ്.
നിങ്ങക്ക് അവിടുന്ന് അടുത്താണോടീ ഇത് അമ്പലം.
അമ്പലം അടുത്ത് ഏതാണ്ട് നിലമേൽ പോകുന്ന അത്ര ദൂരം മാത്രമേ വരത്തുള്ളൂ.
പക്ഷെ ഗുരുവായൂർ പോവാ ഇതിലും ദൂരോണ്ട് അവിടുന്ന് തൃശ്ശൂര്ന്ന്.
ഉം ഗുരുവായൂർ പോകാനുള്ള
അവിടെ നമ്മള് അന്ന് പോയപ്പോ നമ്മള് ട്രെയിൻ കയറി തൃശ്ശൂര് ഇറങ്ങി എന്നിട്ടാണ് വടക്കനാഥന്റെ ക്ഷേത്രത്തിൽ പോയത് എന്നിട്ട് തൃശ്ശൂര് നിന്നാണ് ട്രെയിനി വന്നേ നിനക്ക് ട്രെയിനി വന്നു കൂടായിരുന്നാ.
ട്രെയിനില് അം അത് ഞാൻ പിന്നെ ഒറ്റക്ക് ഉള്ളോണ്ട ഞാൻ പിന്നെ ബസ് ആക്കിയത് ട്രെയിൻ അത്ര ഒര് ചേച്ചി പിന്നെ എന്റെ അടുത്ത് ചോദിക്കുന്നുമ്പ ചേച്ചി പതിമൂന്നാം തീയതി അ ടിക്കറ്റ് ബുക്ക് ചെയ്തു
ചേച്ചിയുടെ എങ്ങനെയുണ്ട് നിന്നോടുള്ള പെരുമാറ്റൊക്കെ.
ചേച്ചി ഭയങ്കര സ്നേഹ ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ച അത്രക്ക് മിണ്ടത്തില്ലന്ന് വിചാരിച്ചു പക്ഷെ ചേച്ചി ഭയങ്കര സ്നേഹ ഭയങ്കര കാര്യമൊക്കെയാണ് അവിടെ ചേച്ചി മാത്രല്ല അവിടൊള്ള എല്ലാരും
അവിടെ വേറ ആരക്കെ ഉണ്ട് ചേ ച്ചി അല്ലാതെ കൊച്ചുങ്ങളല്ലാതെ
ഞ ഞൻ ആദ്യം ചെന്ന സമയത്ത് ചേച്ചിയുടെ ഹസ്ബന്റിന്റെ അമ്മ ഇണ്ടായിരുന്നു അപ്പൊ ആ അമ്മെ എന്റെട്ത്ത് നല്ല സ്നേഹായിരിന്ന്‌ അവര് ആ അമ്മ അമ്പലത്തില കൊണ്ടുപോയായിരുന്നു അവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി പിന്നെ ആ ചേട്ടന്റെ സിസ് റ്ററും കൊച്ചും വന്നായിരുന്നു പിറ്റേ ദിവസം ആ ചേച്ചിയും നല്ല സ്നേഹവും ഭയങ്കര കാര്യൊക്കെ ആയിരുന്നു പിന്നെ ചേച്ചി ഭയങ്കര കാര്യാ ചേട്ട ഓൾറെഡി നല്ലതാ പിന്നെ ചേട്ട അവിടെ ഇല്ലാപൊണ്ടാ പ്രശ്നം അങ്ങനെ ഞാൻ വ ഇവിട
ഇനി ഇങ്ങനത്തെ യാത്രയൊക്കെ ഇങ്ങനെത്തെ യാത്രയൊക്കെ നിനക്ക് പോകാൻ പ റ്റട്ടെ
ആഹ് പോയിട്ട് വന്നപ്പോ ഒരു വിഷമുണ്ട് പിന്നെ എന്നെങ്കിലൊക്കെ പോവാൻ പറ്റുവായിരിക്കും